ആഹ് മക്കളൊക്കെ എന്നാ എടുക്കണ് പഠിക്കുവാണ കുഞ്ഞ് പഠിക്കു
ഏയ് ഇപ്പ മുക്കാല സ്കൂള് വിട്ടു വന്നാലേ അപ്പൊ സ്കൂള് വിട്ടു വന്ന് കുളിച്ച് ഞാൻ ഭക്ഷണം ചോറ് വാരി കൊടുത്ത് അത് കഴിഞ്ഞ് കൊറച്ച് ടൈം ഓലെ ബാപ്പാന്റെ ഫോണ് നോക്കി എപ്പോഴണ്ട് അവിടെ ഇങ്ങനെ ഇരിക്ക്ണ്ട് ഒരാള് രണ്ടാം ക്ലാസ്സിലും ഒരു മോള് ഒരു വയസ്സോ
ആഹ് ആഹ് അപ്പൊ വഴക്കുണ്ടോ ചെറുത്
വഴക്ക് വന്ന അതിനെ ആയില്ലല്ലോ ഒരു വയസല്ലേ ആയുള്ളൂ എന്നാലും ആഹ് അതൊക്കെ ഉണ്ടാവും അതിപ്പോ നമ്മൾ ഇവിള പഠിപ്പിക്കാനിരിക്കണ സമയത്ത് ഇവളെ കാട്ടി മുന്നെ ബുകോൾക്ക് വേണം
വേണം ആഹ്
ആഹ് എന്നിട്ട് അതിന് വേണ്ടീട്ട് ഓക്ക് ഞാനൊരു പഴയ ബുക്കും പെൻസിലും ഓളെ കയ്യിൽ അവിടെ കൊടുക്കും എന്നിട്ട് ഇവള് എഴുതുംപോലെ തന്നെ എന്നിട്ട് ഇവക് സ്റ്റഡി ടബിൾ ഉണ്ടാവില്ലേ കുട്ടികൾ അവരൊക്കെ പഠിക്കുന്നേ
ആഹ് ടേബിന്റെകത്ത് കയറും
ആഹ് ഓൾക്കതില് ഇരിക്കണം ഇവള് അതിലിരിക്കാൻ പറ്റൂല ഇവള് കട്ടുമ്മല് വന്നിരിക്കാ
ആഹ് അതെല്ലേ
ആഹ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കച്ചറള്ളൂ ആഹ് ഇവര് തമ്മിൽ അടിക്കൂടനെ ഇല്ലാലോ
ഇല്ല ആഹ് അത് ശരിയാ കൊഞ്ചിക്കൊ കൊഞ്ചിച്ചോണ്ടിരിക്കുവല്ലോ
അതെ അതെ
ഉം
അങ്ങനത്തെ എല്ലാം കച്ചറയിണ്ട് ഇപ്പൊ നമ്മളിപ്പം ഏഹ് ഇവളെ മൂത്തമോളെ ഞാനിപ്പോ മടീൽ വെച്ച് ഇരിക്കുന്നാെങ്കില് പ്രശ്നം
പ്രശ്നാ ആഹ് അതെല്ലാം വിടത്തള്ളൊരു കാര്യമാ
ആഹ് പക്ഷെങ്കില് രണ്ടു പേരും ഒരുമിച്ചിരിക്കുന്ന കുഴപ്പമില്ല അപ്പൊ ഭയങ്കര ആഹ് ഭയങ്കര ചിരിആയിരിക്കും അല്ലെങ്ക ഇവള മാത്രം എടുക്കേം പോവും അതുപോലെ ഞാനിപ്പം സ്കൂളൊക്കെ വിട്ടുന്ന ചില ടൈമിൽ ഇവൾക്ക് ഭക്ഷണം വാരി കൊടുക്കും
ഉം
അന്നലേ കഴിക്കുകുള്ളൂ നല്ല രീതിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കോയി കൊത്തുമ പോല ഇങ്ങനെ കൊത്തി കഴിക്കുക ചെയ്യാം
ആഹ്
ആഹ് ആ ടൈമില് എവിടുന്നാണ്ടാവൂല ഓടി വന്നിട്ട് അവള ഉന്തിയിട്ട് അങ്ങോട്ട നീക്കും എന്നിട്ട് അവൾക്ക് കൊടുക്കാൻ
ആഹ്
അ അങ്ങൻതൊക്കെ അല്ലറ ചിലറ പരിപാടിയ്ണ്ട്
ആഹ് എന്റെ മക്കക്കെന്നാൽ എന്റെ അത്രോ വഴക്കില്ലായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര വഴക്കുണ്ടാക്കുയിരുന്നു ഇങ്ങനെ ആഹ് ഇങ്ങളോടെ ഇഷ്ടം കൂടുലെന്നും പറഞ്ഞിട്ട് ഒത്തിരി വഴക്കുണ്ടാകുവായിരുന്നു
ആഹ്
ഇവിടെത്ര അത്ര വഴക്ക് ഇല്ല ഇതരെ ഏ എന്താ വച്ചാ അവര് അവ മൂന്ന് പേര്
ആഹ് ചെറുതാണോ മൂന്നാളും
വലു വലുതകളും ഉണ്ട് ചെറുത് ചെറുതണ്ട് ഉം നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു വലുത് ഒമ്പത് പ്ലസ് വൺ പ്ലസ് ടു ആഹ് അങ്ങനെ ആണ് അന്നേരം നാ പിള്ളാരേ
ആ ആഹ്
ആഹ് അന്നേരാണെങ്കില് എന്റെ എവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്ങളക്ക് എന്നെക്കാളും നിറവുണ്ട്
ആഹ്
ആഹ് അന്നേരം എനിക്ക് അവന്റെ അത്രോ നിറവില്ല അന്നേരം അവൻ നല്ല വെളുത്ത ആ പ്രശ്ന പെണ്ണങ്ങളൊക്കെ ഇപ്പടെ സൗന്ദര്യംന്നോടണല്ലോ
അതെ അതെ
അന്നേരം ഞാനിങ്ങനെ കണ്ണാടിടെ മുമ്പില് പോയി ഇങ്ങനെ പൗഡറൊക് ഇട്ടോണ്ടിരിക്കുമ്പഴ്ത്തേക്ക് അവൻ പറയും എന്തോരും ഇട്ടിട്ട് കാര്യന്നെയിരി എന്നെ നോക്കി അങ്ങനെ പറയും അപ്പ ഞാൻ പറയു എനിക്ക് ഉം
ഒന്നും കൂടി കണ്ടാ പിന്നെ കൊറച്ച് കൂട്തലായിരി
കൂടുതലായിരിക്കും ആഹ് അതുപോലെയാണ് അന്നിട്ട് എപ്പഴും അതും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവായിരുന്നു അപ്പം ഏഹ് ഞാൻ എന്നാ വെള്ത്താന്ന് നോക്കിയെ എന്നും പറഞ്ഞ് അപ്പൊ പിന്നെ പിന്നെ പറയും നിന്നെ തക്കാളിപ്പെട്ടിക്ക് അകത്ത്ന്ന് കെടന്ന് കിട്ടിയതാണ് അങ്ങനെ ഇങ്ങനെയാന്നെക് ക്കെ പറഞ്ഞ് അത് പറയും
ആഹ് നമ്മളെ ഇതില് ഇങ്ങനെ പറയല്ലോ മീൻ മീൻ കൊ ട്ടേന്ന് കിട്ടിയതാണ് തവിട് കൊടുത്തിട്ട് വാങ്ങിയതാണ് എനിക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇപ്പഴ്ത്തെ മക്കളോട് അങ്ങനെ പറഞ്ഞൂടാ ഇപ്പഴ്ത്തെ മക്കളോട് അങ്ങനെ പറഞ്ഞാല് പിന്നെ അത് മതി ഉമ്മങ്ങനെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ മനോവെഷ ന്നും പറഞ്ഞ് പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയാണ്ട് ചിന്തിക്കും പോലും ചെയ്യാത്ത കേസളായിരിക്കും കേൾക്കാ
കേക്ക്ണ് ആഹ് എന്റെ വീട്ടില്ന്ന് പറഞ്ഞാ എന്റെ അച്ഛന്റെ ഏഹ് വാപ് ആഹ് അനിയനും ഇത് ഇപ്പൊ കല്യാണൊക്കെ കഴിക്കാത്ത ഒരു ചെറുപ്പം അങ്ങനെ ഇരിക്ക്ണ ആളായിരുന്നു ഇവര് പത്ത് മക്കളായിരുന്ന് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തറ് കെട്ടി കെട്ടി വരണോള്ളായിരുന്ന് അപ്പം ഇവരൊക്കെന്ന് പറഞ്ഞാ ഒരു പത്ത് പ ഇരുപത് വയസ്സെങ്ങാണ്ടൊക്കെ ഉള്ളൂ അപ്പൊ ഈ ഈ ആളും കു കൊച് ച്ചച്ചനും കൂടും ഏഹ് ആങ്ങളേടെ കൂടെയെ ശരിയാടാ മോനെ ശരിയാട മോനെ ഞാനോർ ക്കൊണണ്ടത് ഇ ഇവിളെ തക്കാളി പെട്ടിക്കാത്ത്ന്ന് കിട്ടിയെ ഞങ്ങള് ഇങ്ങനെ കടേ പോയി തക്കാളിക്ക മേടിച്ചോണ്ട് വന്നപ്പം പെട്ടി സകിതം മേടിച്ചോ ആഹ് പെട്ടി പെട്ടി സഹിതം മേടിച്ചോണ്ട് വന്നപ്പഴ്ത്തേക്കും അതിനാത്ത് കെടന്ന് കിട്ടീതാ എന്നൊക്കെ പറയുമ്പഴ്ത്തേക്കും ഞാൻ എന്ത് കരച്ചില് കരുവയായിരുന്നോന്ന് പറഞ്ഞോ
ഹ ഹ ഹ ഹ
ചെയ്യുവായിരുന്നു അങ്ങനെ ഉം ഉം അങ്ങനെ ഇപ്പം ആഹ് കുട്ടികൾ അങ്ങനൊയൊന്നുല്ലാ ആഹ് അന്നേരെ പറയും അപ്പൊ അല്ല ആഹ് അന്നേരം ഞാൻ പറയും ഏഹ് എന്നെ ഇഷ്ട്ടവല്ലാന്ന് പറഞ്ഞോണ്ട് വീട്ടി പറയുമ്പോ പോലെ എന്റെ മക്കളൊന്നും അത്ര കൊഴപ്പൊന്നുല്ലാ ഇവിടേം വരുമ്പ പറയും ഉം എന്റെ വീട് ഇങ്ങനെ മല മലമ്പ്ര അങ്ങനെയൊള്ള സ്ഥലത്താ ആഹ് ഇച്ചിരെ മ ലേരിയാ അത് ഇവിടെ വരുമ്പഴ് ത്തേക്കും പറയും ഇങ്ങനെ ഈ വെള്ളച്ചാട്ടക്കെ കാണാൻ പോകുമ്പഴ്ത്തേ ത് ഈ പിള്ളാരും ഇവരൊക്കെ വെല്യ കാര്യത്തിന് ഇങ്ങനെ കാണുവേ തേടാ വെള്ളച്ചാട്ടം തേ എന്നാ രസാന്ന് നോക്ക് അപ്പ ഞാൻ പറയും ഓഹ് ഇതൊക് ക്കെയെന്നാ ഞങ്ങളെ നാട്ടിലൊക്കെ മ വെൾ ന്ന്ങ്ങനെ നല്ല തോടൊക്കെ ഒണ്ടായിരുന്നു എന്നറ രസായിരുന്നു പാറേന്ന് കുത് കാണാൻന്നൊക്കെ പറയുവേ അന്നരം ഇതുങ്ങള്ങ്ങനെ പറയും ഓഹ് ഈ മലവണ്ട് തൊടങ്ങി മലവണ്ടാന്നും പറഞ്ഞോണ്ട് അപ്പ പിന്നെ ഏഹ് ഹസ്ബൻഡ് അങ്ങനെ കളിയാക്കുവായിരുന്നു ഇപ്പഴും ഇങ്ങനെ പോകുമ്പോ കളിയാക്കും അപ്പ ഞാൻ പറ എനിക്ക എന്റെ വീട്ടില് സ്വസ്ഥതയില്ല ഇവിടെ സ്വസ്ഥതയില്ലും പറഞ്ഞ് അങ്ങനെ പറയൂ ആഹ് എവിടെ കൊട്ടല്ലമ്പള തന്നെയും പറഞ്ഞോണ്ട് ഉം അങ്ങനെ ഓരോ ഞാനാ ഇല്ല ജോലിക്ക് പോണില്ല എന്നാ കൊറെേ അത് ഇതൊക്കെ പഠിക്കണുണ്ട് വീട്ടിരുന്ന് തന്നെട്ടോ ഇത് പിന്നെ അത്യാവശ്യം എഴുത്തൊക്കെുണ്ട് അത്യാവശ്യം ഞൻ പറഞ്ഞായിരുന്നല്ലോ അന്നര പിന്നെ സൈക്കോളജി പഠിക്കുന്നുണ്ട് പിന്നെ ടി ടി സി പഠിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഓൺലൈ ഓൺലൈൻ വഴിയ
ആഹ് അതെ അതെ ഓൺലൈനി ഇപ്പോ ആറു മാസംന്ന പറയണ്ടല്ലോ
ആഹ് അപ്പൊ അതൊക്കെ നല്ലൊരൂ ഇതാണല്ലോ പഠിച്ചിരിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ ഇപ്പൊ ടിടിി സി പഠിച്ചിട്ടാല്ല ഓൺലൈൻ ട്യൂഷന ഒക്കെ ആയാലും എടുക്കാൻ നല്ലൊരിതാണല്ലോ
അതെ അതെ ടിടി സിക്ക് നിങ്ങള് ചേർന്നോ
ആഹ് ചേർന്നോ ആഹ് അപ്പം നല്ല ക്ലാസ്സ് തുടങ്ങിയിട്ടില്ല ഓൺലൈൻ സൂമീറ്റ് വഴിയാ എടുക്കണത് സൂമീറ്റ് കണ്ട് പിന്നെ റെക്കോർഡഡ ക്ലാസ് കിട്ടും ഉം അങ്ങനൊകുമ്പോ നല്ലൊരു ഇതാണല്ലോ നമുക്ക് ജോലി എന്തായാലും വിട വിടാൻ സാധ്യതല്ലങ്ങന ഞാൻ ചോദിച്ചിട്ട്
ഉം ആഹ്
കമ്പ്യൂട്ടർ ഒക്കെ കൊറെേ പഠിച്ചതായിരുന്നേ
ആയ്ശരി
ആഹ് അത് കഞ്ഞിട്ട് പിന്നെ എന്തായാലും വിടൂല്ല പിന്നെ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമല്ലോന്ന് ത്ത് ഞൻ അങ്ങനെ കമ്പ്യൂട്ടർ കുറേ കോഴ്സ് പറ ഞാൻ ഡി ടി പി അങ്ങനെ കൊറെേ കോഴ്സ് പഠിച്ചിട്ടുണ്ട്
ആഹ്
ട്യൂഷൻ എടുക്കുവാണെങ്കിലൊക്കെ നല്ലതാണല്ല ടി ടി പി ക്കെ ഏഴര ആള്ള ഉം ടിടി സി കോഴ്സ
ആഹ് ആഹ് ആഹ്
ഇപ്പൊ കൂടുതൽ അതാണല്ലോ വന്നത്
അതെ അതെ
ഉം ആഹ് അതുകൊണ്ട് ഞങ്ങള ഇവിടെ സ്കൂളിലൊക്കെ എ അയ് പഠിപ്പിക്കുന്ന ഇങ്ങനെ ഇത് റോബോട്ട് പഠിപ്പിക്കുന്നുണ്ട് മൂ മൂന്ന് പേ മൂന്ന് റോബോട്ട് ആഹ് അപ്പൊ ടീച്ചർമാര് കുട്ടികള്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്
എങ്ങനെ സ്കൂൾ എങ്ങനെ ഡിജിറ്റൽആണോ
ഡിജിറ്റല് ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇ എല്ലാരും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇവിടെ സ്കൂളിൽ അത്ഉണ്ട് എന്ന പറഞ് മൂന്നെണ്ണം ഉണ്ടെന്നും പറഞ്ഞോണ്ട് പിന്നെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു
കുട്ടികള് ആരെങ്കിലും
ഇല്ല കുട്ടികൾ അവിടെ പഠിക്കുന്നില്ല ഇവിടെ പഠിപ്പിക്കുന്നില്ല സർക്കാരിന്റെ ഒരു ഇതാ
ആഹ് ഗവൺമെന്റ് സ്കൂളാണോ അതള്ളത് അല്ലെങ്കിൽ പ്രൈവ ആഹ് അതന്നെ നമ്മള് പടി ഞാനൊക്കെ പടിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും പിന്നെ കുറെ കഴിഞ്ഞാല് സ്കൂളൊന്നും പോവണ്ട നല്ല സുഖ വീട്ടിൽ ഇരുന്ന് പഠിക്കാം നമുക്ക് ഫോൺ ഉണ്ടാ മ ഇതി ഫോണതി പിന്നെള്ള വ സാ ശരിക്കലോ അപ്പ അതല്ലേ വരുന്നേ ഇവര് സ്കൂള് പോകുന്നണ്ടെങ്കിൽ ഇവരെക്കാട്ടി കൂടുതൽ പഠിക്കാനും നമുക്കുള്ളതാ വിട്ട് തരുന്നത് ഗ്രൂപ്പില് ആഹ് ഫോണ് നോ കെറ്റിയുള്ളതോ അങ്ങനെ പിടിക്കാ ഇങ്ങനെ പിടിക്കാ അത് ഇതന്ന് പറഞ്ഞ് നമുക്കുള്ളത് കുറേ വിട്ടക്കും
ഇപ്പൊ ഈ അസൈൻമെന്റ് ഒക്കെ തന്നെതൊക്കെല്ലാം ചെറിയ കുട്ടികൾക്ക് തന്നെല്ലേ ഇതെല്ലാം നമ്മളെല്ലാം ചെയ്യണത്
ആഹ് ഇവർക്ക് ഓരോ വർക്കല്ലാം കൊടുക്കും ഇപ്പ എന്റെ മോൾ രണ്ടാം ക്ലാസില പടിക്കുന്ന അപ്പൊ ഇവർക്ക് ഇവർക്ക ഓരോ വർക്കെക്കെങ്ങനെ കൊടുക്കും
ഉം
അപ്പൊ എനിക്ക് തോന്നുന്നു ഓളക്കാട്ടി കൂടുതൽ എല്ലാം പഠിക്കേണ്ടത് ഫസ്റ്റ് ഞാനാ എന്നിട്ട് ഇവള് പഠിക്കേണ്ട
ആഹ് നമ്മളാണ് മനസ്സിലാക്കണത് നമ്മള് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ ഇതാക്കി കൊടുക്കണത്
ആഹ്
അല്ലെങ്കി പിന്നെ അതുപോലെ അങ്ങനെ ചെയ്യാൻ കഴിവുള്ള പിള്ളോരായിരുന്നെങ്കിൽ മിക്ക ഒരു തൊണ്ണൂറ്റഞ്ച് അല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിള്ളേർക്കും പേരൻസ് തന്നെയാണ് ചെയ്തു കൊടുക്കണത്
ആഹ് അതിനിവൾക്കും ഇവൾക്കും ഞാൻ തന്നെ ചെയ്തു കൊടുക്കും എഴുതാനന്നല്ല ഇങ്ങനെ ഓരോ വർ ക്കൊക്കെങ്ങനെ ചെയ്തുടുക്കാൻ പറയൂല്ലേ
ആഹ് ആഹ്
ആപ്പൊ അതൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കും അല്ലാണ്ട് എഴുതാനുള്ള കുള ഇത് പറഞ്ഞു കൊടുത്താല്
ആഹ് ഇവിടെരു മോനുണ്ടായിരുന്നു മോ ഓന് രണ്ടിലോ മൂന്നിലോ അങ്ങാണ്ട് പഠിച്ചോണ്ടിരുന്ന സമയത്ത് കിളിക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് പോണം
ആഹ്
എന്നിട്ട് പിന്നെ ഞാൻ എന്നാ ചെയ്തന്നറിയോ ഞാനീ ഒരു ഈ കളിക്കുടുക്ക ഉണ്ടായിരുന്നു കളിക്കുടു ക്കേല് ഇങ്ങനെ ഒറ്റമരം പോലെ ഇങ്ങനെ നിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു എന്നിട്ട് അത് ഞാൻ കറക്റ്റ് വെട്ടിയെടുത്തിട്ട് നമ്മുടെ പെരടിക്കണ ചൂലുണ്ടല്ലോ ആഹ് ആഹ് ചൂലീന്ന് ചൂലിന്റെ ഇത് പറിച്ചെടുത്തിട്ട് ഈ പുൽച്ചൂലുണ്ടല്ലോ കടയിന്ന് മേടിക്കുന്നേ
ആഹ് ആഹ്
ആഹ് അതിങ്ങനെ എടുത്തിട്ട് ഈ ഉം കമ്പ് പോലെ സാധനം ഇങ്ങനെ അടിൽ പിടിപ്പിച്ച് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ആ പുൽച്ചോല് വെ ച്ച് ഒരു സെറ്റ് ആക്കിയൊക്കെ ആഹ് പേപ്പറേൽ ആക്കി കൊടുത്തു എന്നിട്ട് ഈ വെള്ള കല്ലുണ്ടല്ലോ മിറ്റത്തൊക്കെ ഇടണ കല്ല് അക്വാറിയത്തിലൊക്കെ ഇടണ ആഹ് ആഹ് കല്ല് ഇങ്ങനെ മുട്ടയായിട്ട് ഇങ്ങനെ വെച്ച് ഒക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടു അപ്പൊ ഇവിടെ കണ്ടപ്പോ നല്ല രസമൊക്കെ തോന്നിട്ടോ എനിക്ക് ഇങ്ങനെ ബേസ്പോഡിന്റെ അതിനകത്ത് ഇങ്ങനെ ആഹ് പേപ്പർ ഒട്ടിച്ചു വെച്ചിട്ട് കൂട് ഈ ചൂലിന്റെ ഈ ഇത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പുല്ല് താഴെ പോ അടില് വേറെ താങ്ങായിട്ട് ഒരു സെപ്പറേറ്റ് കമ്പക്കെ ഫിറ്റ് ചെയ്ത് ഒട്ടിച്ച് പെറക്കി കൊടുത്ത് നല്ല രസവാരുന്നു ശെരിക്കും കിളിക്കൂട് പോല ലെ തോന്നും അപ്പോ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ഇവന്റെയാണ് ഏറ്റോം നല്ലത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്യതായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ ഈ കൊച്ച് ഒരു വക അവനെ ഹെൽ പ്പ് ചെയ്തിട്ടൊന്നു ഇല്ല ഞാനാണിത് ചെയ്ത് പെറക്കി കൊടുത്തു വിട്ടത്
ഇവരെ വർക്ക് നമ്മള ചെയ്യ നമ്മളെ കഴിവ് ഇപ്പള മനസ്സിലാവേ
മനസ്സിലാക്കണം സത്യം എന്നിട്ട് ഇത് ഒണ്ടാക്കി എന്നിട്ട് ആഹ് എന്നാ ആയിക്കോട്ടെ
ആഹ് ഓക്കെ